അ ആ അതെ അ ആഹ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ.
ഓ സുഖം സുഖം അവിടെയാ.
ബടെ സഖേ ോള
ഉം മഴയൊക്കെ ഉണ്ടോ
മഴല്ലന്ന് ഇപ്പ ഇപ്പൊ വെയില് കാണണ്ട്
ഉം ഇവിടെ ചെറുതായിട്ടേ ഉള്ളൂ ഇഏത്
ആഹ് ചെറുതായിട്ട് എന്നാലും ഇന്ന് അങ്ങനെ മഴ പെതിട്ടില്ല രാവിലെ
ഞങ്ങക്ക് ആ ആ് ഞങ്ങക്കക്ക് ഇവിടെ രാവിലെ ചെറുതായിട്ട് ഒന്ന് പൈതതെ ഉള്ളു
ആഹ ആഹ് നക്ക റ രണ്ട മൂന്ന് ദിവസ ആയില്ലേ തുട ർച്ചായിട്ട് മഴയായിട്ട്
അതെ രണ്ട മൂന്ന് ദിവസ ആയി
ഉം
ഉഹ് മ് ആഹ ചായട്ച അവിടാ.
അ വീടിം കുടി ചായുടിയഴിഞ്ഞു.
ആഹ് ഏ ഫുഡൊക്കെ കഴിച്ചു രാവിലത്തെ ഉം കഴിച്ചല്ലേ ഹാ ഞാൻ എന്തഴി ച്ചില്ല ഞാൻ ഇപ്പം ചായ കുടിച്ചതേയുള്ളു. ഞാൻ കട്ടൻ ചായ അല്ല കുടിക്കുന്നേ ചായയ കുടിക്കുന്നേ.
ആ ആ
മ് മ് ര അവിടെ എന്താ ഭയങ്കര തട്ട് മുട്ടൊക്കെ?
കിച്ചൺലാ
മ് സ്പീക്കറീട്ടിട്ട് സംസാരിക്കോ?
എങ്ങനെ?
ഏഹ് കിച്ചണിലായോണ്ട് ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ എങ്ങനെ സംസാരിക്കും?
ഇല്ലല്ല പിന്നെ കൈ ഫ്രീയാണ്. എട പിന്നെ പിന്നെന്താ? അതെ അതെ
ഒ ഓ അയ്ശരി.
പിന്നെ എന്താ പറയാ ഇന്നെന്താ എന്തേലും പ്രോഗ്രാമുണ്ടോ? ഞായറാഴ്ച അല്ലേ
ഇന്ന് പ്രത്യേകിച്ച് പ്രോഗ്രാമൊന്നും ഇല്ല. ഇപ്പൊ പ്ര. പറക്കനിട്ടത്തെ ഉള്ളു ഇനി മ് ചായ കുടിച്ച് നി ഫുഡ് കഴിക്കണം. ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കണം അങ്ങനെയൊക്കെ ഇന്ന് പ്രത്യേകിച്ച് പരിപാടി ഒന്നൂല്ല. ഇല്ല എനിക്ക് അങ്ങനെ കുക്കിംഗ് അറിയത്തില്ല. പിന്നെ സ്പെഷ്യൽ എന്തേലൊക്കെ ഉണ്ടാക്കാൻ യൂട്യൂബിലൊക്കെ കണ്ടേ അങ്ങനെയൊക്ക ഉണ്ടാക്കും.
ആ ആ അല്ല ഇപ്പ പിന്നെ യൂട്യൂബ്ള്ളതോണ്ട്. നമുക്ക് ഏതയ്റ്റവും ഉമ് എന്ത് വേണെങ്കി.
ആഹ മുമ്പോക്കെ ഉമ്മ പറയായിരുന്നു എന്നുവച്ച മുമ്പയൊക്കെ. പറയായിരുന്നു മ് ഇപ്പഴേ ചെയ്ത് എന്തെങ്കിലും ഒക്കെ ഒന്ന് അറിഞ്ഞാലേ പിന്നീട് ചെയ്യാൻ പറ്റത്തുള്ളൂന്ന്. പക്ഷെ അങ്ങനല്ല എന്റെ ഇക്കായൊക്കെ ആണെങ്കിലേ എന്റെ ബ്രദർ ബ്രദറാണെങ്കിൽ. ആ അ ഒന്നും അറിയ കുക്കിംഗ് അ ഒന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ അവൻ ദുബായി പോയപ്പം. ഇങ്ങനെ റൂമിലിങ്ങനെ കുക്ക് ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നു അപ്പ അവൻ തന്നെ യൂ. ടൂബൊക്കെ നോക്കി അ എ എങ്ങനെ വെക്കനു എന്നാലു അങ്ങ. റെഡിയ അപ്പം ഞാൻ വിചാരിക്കും. പിന്നീട് പഠിച്ചാലും കുഴപ്പല്ല.
ആഹ അങ്ങനെത്തന്നെള്ളെ അ ആ അത ഇ ദുബായ് പോണ അധിക ആ. ക്കാരും കുക്കിങ്ങ് അറിയ കാരണം എന്താ വച്ചാ എന്റെ ഏഹ് സാഹചര്യതാണ്. അ ഉണ്ടാക്കി പഠിക്കും ചെയ്യും അല്ലാതെ ആതേ പഠി. ക്കണ്ട ആവശ്യയോന്നുല്ല അത് ഈ കുറച്ചു പ്രായം ഉള്ള ആൾക്കാർ ക്കാര് പറിംന്നർഞ്ഞ് ഇങ്ങൾ പഠിക്കാനൊന്നും അറിയില്ല അങ്ങനെ ഇങ്ങനെ ആർക്കും അങ്ങനെ അറിയൊന്നുല്ല പിന്നെ അമ്മൾ കാര്യാ ക്കെമ്മള് പഠിക്കലാണ്
പഠിക്കലാണ് അത് ഇപ്പം ഇപ്പ ആ ചിന്താഗതിയൊക്കെ മാറി അലം ഉ മ് മ്പയൊക്കെ അങ്ങനെ അതങ്ങനെ . ഇപ്പൊ ജെ ആ ഇപ്പൊ നമ്മളെ ഇപ്പൊ ഇവിടെ ഉമ്മ വെക്കുന്നതിനേക്കാളും ചിലപ്പോ നന്നായിട്ടൊക്കെ ചിലപ്പൊ ഞാൻ വെയ്ക്കും.
ആ് ആഹ ഇൻക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഞാനും ഇതേപോലെ ഇങ്ങനെ. യു ട്യൂബും അതും ഇതൊക്കെ നോക്കി അങ്ങനെ പഠിച്ചതന്നെ.
ആ യൂട്യൂബ് ഒക്കെ നോക്കി നമുക്ക് ഒരുവിധം ആ ഒത്തിരി സധനങ്ങളൊക്കെ ചെയ്യുമ്പോ നമുക്ക് ഒരു വിധം കണക്കൂട്ടലൊക്കെ വരും.
അതെ പിന്നെ ഡൗട്ട് ണ്ടെങ്കിലൊക്കെ ചോദിക്കാനും പറയാനും ദ ഫോൺ ള്ളതോണ്ട് അയിനൊന്നു നമുക്ക് ബേചാറില്ലേനു.
നമുക്ക് ഫോൺള്ളോണ്ട് എന്തിന് വേണേലും എന്ത ത്തിന്റെ ഉത്തരം വേണേലും കിട്ടും.
അതന്നെ ചാറ്റിബി അതെ. പോല്ള്ള എ ഐ ആപ്പുകളൊക്കെ ഉണ്ടായപ്പൊയേക്കും
ഞ ഞാം പഠിച്ചോണ്ടിരിക്ക്യാ അപ്പ ഞാ ചാറ്റ് ജിപിറ്റി ഇല്ലാതെ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല മ് മ് എന്താന് വെച്ചാ ഓരോ ഡൌട്ട് വരുമ്പോ അപ്പ എത്ര വെട്ടം ഒര് ദിവസം ചാജിബിറ്റി എട്ക്ക്ന്നൂന്നറിയോ
ആ ശരി ഇങ്ങനൊര് സംഭവണ്ടോ നമ്മള് പി ഫോട്ടോ ഇട്ട്ട്ട് ഇട്ക്കുമ്പോ എല്ല ലെ റീ എത്ര വേഗം കിട്ടില്ലല്ലോ
ഏതാ മറ്റേ ബേന ആഹ് ആഹ് അല്ലാ നമ്മളെന്തേലും നോട്സോ കാര്യങ്ങളൊക്കെയോ അങ്ങനെന്നാ അത് മ് അതെന്താനോ ലിമിറ്റുണ്ട് അതല്ലെങ്കിപിന്നെ ചാർജിബിറ്റി പ്ലസൊണ്ട് ഇതിന് എന്തോ എടക്ക് വെച്ചങ്ങാണ്ട് ഫ്രീ ആയിരുന്നു ഇപ്പ എന്താ പൈസ എങ്ങണ്ട് അടക്കണന്ന് തോന്ന് ആഹ് ആഹ് ശെരിന്നെ. അത് ഇങ്ങനെ ഫ്രീ എടക്കെങ്ങാണ്ടോ ഫ്രീ. എടക്കെങ്ങാണ്ടൊക്കെ ഫ്രീ വെരും. അപ്പൊ നമുക്ക് ഒരു വർ തിന് ആ പ്ലസ്സ് കിട്ടും നമുക്ക് എത്ര ആണേങ്കിലും കിട്ടാലും കൊഴപ്പില്ല. ഞൻ എക്സാമിന്റെ സമയത്തൊക്കെ ആണെങ്കി അങ്ങനെ ചാ ജിപിറ്റി ഉപയോഗിക്കും അപ്പൊ ഇങ്ങനെ എക്സാം പഠിക്കൻ എടുത്ത്. പഠിക്കാനേരം അപ്പ ഉപ യോഗിക്കുമ്പോ ങ്ങനെ ഒന്ന്‌, രണ്ട്, മൂന്നെണ്ണം, മന്നെലണ്ണൊക്കെ കൊറച്ചങ് ഇട്ട്ഴിയുമ്പോഴേ ലിമിറ്റങ്ങ് തീരും.
ആഹ് ആഹ്
എനിക്കെന്റെ ദേഷ്യംല്ലാം കൂടി വെരും ഇനീം കൊറേ കെടക്ക്ന്ന്. ലിമിറ്റങ്ങ് തീരും പിന്നൊര് എന്റെ ഫ്രണ്ടിന് ചാറ്റ് ജീപിറ്റി പ്ലസാ നകടക്കുന്നേ.
ആഹ്
പിന്നങ്ങനെ സെന്റ് ചെയ്ത് കൊട്ത്തിട്ട് അങ്ങനെ വാങ്ങിക്കും.
ആഹ് ആഹ് ഇല ഇല്ല പക്ഷെ നമ്മകൊ ശീലായി ചില്ല ഞാനങ്ങനെ തനെ ചേലോ ക്കയ്ല് നോക്കുമ്പോ ലിമിറ്റ് വരെണ് പിന്നെ വേ വേറെ ഫോണ്‍ട്. അതില്ട്ക്കലാണ് ചെൽപ്പോ.
ആഹ് ഞാനിവടെ വേറെ ഫോണിലെട്ത്താലും. ഇത് കൊർച്ചിങ്ങട്ട് വരുമ്പോ തീരും ലിമിറ്റ്. പിന്നെ ബാക്കിള്ളത് എന്താന്ന് വെച്ചാല്. ഇത് എന്ത് ഇട്ടാലും നല്ല നമ്മക്ക് എന്ത് എന്ത് ആണേലും കരക്റ്റ്. ആയിട്ട
അതെ അതെ നമ്മക്ക് അല്ലെങ്കി തരചി എങ്ങനെണ്ട് തെരുമ്പ ചെയ്യാ എങ്ങനെ ചെയ്യാ ആ ഒര് ടെൻഷൻ വേണ്ട.
ഞ ഞങ്ങളാണെങ്കി എന്ത് കാര്യം കിട്ടിയാലും ചാറ്റ്ജീപിററിയാ നോക്കുന്നേ. എല്ലാതെ പറ്റത്തില്ല ഹ് ഹ് ഹ് അത്പ്പൊ എന്ത് ക്കിടാലും. ആത നോക്കുന്നെ. ഞാന് നോക്കി അത് നോക്കിയാലേ പറ്റത്തൊള്ളൂ.
അതെ അങ്ങനെ ആയിപ്പ കാരണം.
അങ്ങനൊയി പക്ഷെ നമുക്ക്. ഇപ്പോ അങ്ങനെആയോണ്ട് നമുക്ക് ഒത്തിരി അറിവുകളും കാര്യങ്ങളും കി ടും പിന്നെ ചിലതൊക്കെ നമ്മള് ഈ ഓരോന്നൊക്കെ അസൈമെന്റും, പ്രൊജക്ടും, ഒക്കെ തരുമ്പോഴേ നമ്മള് ഫുള് ചാർജീപ്പിറ്റി ഇങ്ങനെ ആശ്രയിച്ച എല്ലാ അസൈൻമെന്റ് ആണേലും എഴുതു ന്നത്. പക്ഷെ നമ്മള് അങ്ങനെ എന്തോ ബുക്ക് ങ്ങനെ ബുക്കൊ നോക്കി. അങ്ങനെയൊന്നും അല്ലായിരുന്നു അപ്പൊ അങ്ങനത്തെ കൊറേ ഇതാളും ഉട്.
ആഹ് ലിമിറ്റേഷനുണ്ട്. അത് ന്നാലോ അതിന്ള്ള
മ് ബെനഫിറ്റ്ഉണ്ട്. അതോണ്ട് നമ്മള് ഒന്നും അങ്ങനെ ഞാൻ ബുക്കൊന്നും എടുത്ത് നോക്കാ നോക്കാറേഇല്ല. എല്ലാം ഇതിലാ പുസ്തകങ്ങൾ നോക്കും.
ആഹ് സെർച്ചിങ്ങില്ല. വേറെ പൊർത്ത്ന്ന്ള്ളെ ഇതാ നോക്കി പ് ടൈമും വേസ്റ്റ് അവണ്ട.
ആ വേണ്ട ഞങ്ങടെ മിസ്സ ആണെങ്കിൽ ഞങ്ങളടെ അച്ചോടി അവര്. പി എച്ച് ഡി ഇടുക്കണല്ലോ പി എച്ച് ഡി അപ്പം ഞങ്ങള് മിസ്സ്എത് ചോദിക്കും. മിസോ ചാർജ് പറ്റിയില്ലതൊ ഇങ്ങനെ. അപ്പൊ അവര് ഒരുപാട് ഇങ്ങനെ ബുക്കൊക്കെ ഇനെ ബുക്ക് ഒക്കെ നോക്കി എത്ര എത്ര. ഈ എം ടെക്കിനും പി എച്ച് ഡി പി ജി ഡിക്ക്ക്കെ റിപ്പോർട്ട്ടൊക്കെ ഉണ്ടാക്കാൻ. ഇറ്റം പോലെ വേണം.
ആഹ് ആഹ്
ഇ ഇങ്ങനെ ചെയ്തുന്ന് എപ്പോഴും സംശയ. അക്കെ അവര് ചെയ് ഒത്തിരി മിസ്റ്റേക്കും ആദ്യം പറയും.
ആഹ് ആ ഹ് പിന്നെ അതല്ല ഇത്. ഇത് ര ല്ലത് വേറെ ഉണ്ടല്ലോ പിന്നെ ജമനി പിന്നെ വേറെ. അതിനൊന്നും ഇത്ര പെർഫെക്ട് ആയിട്ട് ഇൻക്ക് തോന്നി ട്ടില്ലട്ടോ ഞാൻ ഇതന്നെ യൂസ് ചെയ്തിട്ടാന്ന അറിയില്ല
ആഹ് എനിക്ക് തോന്നിട്ടില്ലേ ഞാൻ ഞങ്ങ എന്താ ഞങ്ങക്കാണെങ്കിൽ മറ്റേ ഏ സിറ്റത്തില് കമ്പ്യൂട്ടറില് അങ്ങനെ ഒരു ടെസ്റ്റ് പോലെ ഇങ്ങനെ വരും ങ് അപ്പം അതിങ്ങനെ നമുക്ക് ചാറ്റ് ജിപ്പിട്ടി നോക്കിയണെലും ചെയ്യാം അപ്പൊ ഇങ്ങനെ ഏ് ഇങ്ങനെ ഗുഗിൾ ലെൻസ് എന്റെര് ഫ്രണ്ട്ങ്ങനെ ഗുഗിൾ ലെൻസ് എടുത്ത് നോക്കി അത് ചെയ്യാ എനിക്കങ്ങ എനിക്ക് പറ്റത്തില്ല ഗൂഗിൾ ലൻസ് ഗൂഗിളിൽ നോക്കി ചെയ്യാനേ പറ്റത്തില്ല എനിക്ക് ചാറ്റ് ജി പി ടി
അയ്നോണ്ടെ
ഉം എനിക്ക് ചാറ്റ് ജി പി ട്ടി ഇട്ടാലേ എനിക്ക് സമാധാനം കിട്ടു
ആഹ് ആഹ്
അത് നമ്മ കറക്റ്റ് നമ്മൾ എന്ത് വേണേലും കറക്റ്റ് ഇട്ട് കൊടുത്ത നമുക്ക് ഒര് എന്തിത്തെനെങ്കിലും ഒ പ്രോഗ്രാം വരുമ്പ പറയാനുള്ള കാര്യങ്ങളോ എന്ത് വേണേങ്കിലും അതിൽന്ന് കിട്ടും
ആ പിന്നെ ഡൗട്ട് ഇങ്ങനെ നമ്മക്ക് നമ്മൾ മനസ്ല് വിചാരിക്കുന്ന ക്വസ്റ്റ്യന് അവര് ഇങ്ങോട്ട് ചോദി ഇങ്ങനെ വേണ അങ്ങനെ വേണം ലേ
അത് നല്ലൊരു കാര്യ ചാച് ജി പിടിക ഇല്ലായിരിന്നെങ്കി പെട്ടു കഴിഞ്ഞ്
അതെല്ല കണ്ടുപിടിച്ചോര്ക്കെ
അത ഏ ഉം ഭയങ്കര നല്ല ഇത നല്ല യൂസാ ചാറ്റ് ജി പി റ്റി വേറെന്നും പോലല്ല എന്റെ എന്റെ ഫ്രണ്ട് ഒരാർശ്യം അവളുടെ സ്കിന്നിലാണെങ്കിൽ എന്തോ പോലെ വന്നു അവള അപ്പഴേ അതെടുത്ത് ചാറ്റ് ജി ട്ടിട്ട് ചാറ്റ് ജി പി ടി യോട ചോയിക്ക
ഏ അതേപോല വാ
ആഹ് ചാജിബിട്ടി ഡോക്ടറും ടീച്ചറും എല്ലാം
അതെ ഇപ്പൊ ഇന്ന് ഇന്നിപ്പോ ഭക്ഷ്യ ദീനാണല്ലോ ഇപ്പൊ മക്കൾക്കൊക്കെ അവരെ എന്ന പാത്തുമ്മാന്റേ എന്താ പറയാ ബഷീറിന്റെ ഒക്കെ ദില് വിടാവുണ്ട് അപ്പൊ ഇന്റെ ത ഏട്ടതി പറയെ അതില് ഫോ പിക്ക് വിട്ടൊടുത്താ മതി ഏ ഐ ഇത്ണ്ടാക്കി തന്നോളും അപ്പൊ ഞ് ഞാ വിചാരിച്ച് അങ്ങനെ ചെയ്യണം ഇനി എന്താ ആടിനെ നമുക്ക് കിട്ടൂലല്ലോ അവിടെവിടി അതും ചാരി കസേ ഇതൊന്നും അറിയില്ലല്ലോ അപ്പൊ ഓൾ പറ ഇങ്ങനെ ചെയ്തൊടുത്താൽ മതിയല്ല കറക്റ്റ് ആയിട്ട് കിട്ടും
കിട്ടും എന്തോ വീഡിയോ എടുത്തിട്ട് കൊടുക്കണോ അതോ
ആ വീഡിയോകൾ നമുക്ക് ഏതാ വേണ്ടിച്ച ഇട്ട് കൊടുക്കുക നമ്മള് ജസ്റ്റ് അവടെ ഫോട്ടോ ന്നട്ട് അത് അതേപോലെ ചെയ്തരും ഞാൻ വിചാരിച്ച് പിക്ക് ഉം കുക്ക് ബി ക്ക് വിട്ടടുത്താ മതി അമ്മൾ ന്നേ അതിൽ വരും മണ്ണ് ങ്ങനെ ചെയ്തോ ഞ്ഞപ്പോ എന്താ ചെയ്യജാരിച്ച് ങ്ങനെ ആലോചിച്ചിരിക്കയിരുന്നു ഇത് ഞാന് ഓർത്തതും ഇല്ല
ആഹ് അത് ഇട്ട് എടുത്തിട്ട് കറക്റ്റ് കൊടുത്താ അത് കിട്ടും
ആഹ് ആഹ്
അത് എന്ത സ്കൂളില് അങ്ങനെ കൊസ്റ്റ്യമിട്ടൊണ്ട് പോണോ അതോ വിഡിയോ എടുത്ത് അയച് കൊടുക്കണോ
ഏ അ മുൻപില് ഇതിനാ ഒര്ക്ക് എന്താ ച്ചാലേ ഒന്നായിട്ട് വീഡിയോ ക്കാനാണ് അപ്പൊ നമ്മള് ജസ്റ്റ് വിട്ടൊട്ത്താ മതി വാട്സപ്പയ്താ മതി
ഓ ഓ ഓ ആ അപ്പൊ കൊഴപ്പല്ലല്ലോ
ഇല്ലല്ല കുഴപ്പൊന്നുല്ല പിന്നെ വേറെ പ്രോഗ്രാമക്കെ ഉണ്ടാവും അ തൊന്നും ഇതിലില്ല അത് പിന്നെ ഗിസ് ഗിസ് മോലം അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്
ഹോ അങ്ങനെ
മം മം പ്പോ എല്ലാ കുട്ടികകൊക്കെ ഇതിനെ കുറച്ച് അവയർനെസ് ണ്ടാവാ വേണ്ടിട്ടേ
മം മം മം പക്ഷെ അത് നല്ല കാര്യട്ടോ
ആഹ് അതെ ഞമ്മളായാന്ന് ണ്ട് ശെ ഇത്രക്കൊന്നും ല്ലല്ലോ
ഇത്രയൊന്നും ഇല്ലായിരുന്ന് ചുമ്മാ ഇങ്ങനെ ജസ്റ്റ് അസംബ്ലിയില് ഇങ്ങനന്ന് പറയും
ആഹ് പിന്നെ ഇപ്പത്തെ പോരൻറ്സ് ആയാലും നല്ല സപ്പോർട്ടിങ് ആണല്ലോ അപ്പോ ആദ്യ ത്തെ മാതിരി ല്ലല്ലോ മ്
സപ്പോർട്ട് എല്ല
ആഹ് ആഹ് അതുകൊണ്ട് പിന്നെ ക്കകായാലും പ്രശ്നല്ല കാരണം ഇപ്പത്തെ പ പിനെ എന്ന എന്താ പറസ്റ്റഡി രീതി തന്നെ എങ്ങനെ ആ
ശരി യട്ടോ
ആഹ് ഓക്കെ ഓക്കെ
ആഹ്